ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേക്കന്നുണ്ടല്ലോ.
ആ എന്തക്കെയാ വർത്താനം നല്ല വർത്താന
ആഹ് ആഹ് ആ ഇവിടേം സുഖായിട്ടിരിക്കുന്ന്. പിന്നെന്നാ ആഹ് ചായകുടിക്കഴിഞ്ഞു. ചായകുടിക്കെ രാവിലെ കഴിഞ്ഞു ഉം അവിടെയോ?
അവിടെ ചായ കുടിക്കെഴിഞ്ഞോ
ഉം പണിയെല്ലാം കഴിഞ്ഞോ?
എന്ത പണി ചായകുടി കഴിഞ്ഞിട്ട് തൊടങ്ങുന്നോള്ളൂ.
ആണോ ചോറും കറിയൊന്നും ആയില്ലേ ആഹ് ഇവിടെ പിള്ളേര് സ്കൂളിൽ പോയപ്പോ പണിയെല്ലാം കഴിഞ്ഞു.
ആഹ് ആഹ് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾണ്ടാവൂലേ?
ആഹ് സ്കൂളി ഒരാള് പോന്നുണ്ട് നാലാം ക്ലാസ്സില്.
അതെ പത്ത് മണിക്കായിക്കൂലേ? ഇവിടെ രണ്ടുസായിട്ട് നല്ല വെയിലായിനു ഇന്നലെ രാത്രി നൽ ല്ല മയ പെയ്ത് രാവിലെ വെരെ നിങ്ങളവിടെ മയണ്ടോ?
ആഹ് ഇവിടേം പ്പ രണ്ടൂന്നുസായിട്ട് വെയിലാ.
അതെ ആഹ് ഇവിടെ ഇന്നലെ മയ കിട്ടി രാത്രി.
ആഹ് ഇന്നക്കെ നല്ല വെയിലാ.
മയ ഇങ്ങനെ പെയ്തോണ്ട് നിന്നിട്ട് പെട്ടെന്ന് മയ നിന്നപ്പോ ഭയങ്കര ചൂട് ഇവിടക്കെ.
ആഹ് അതെ അതെ അതെ അങ്ങനെ പെട്ടെന്ന് മഴ നിക്കുമ്പം ചൂടാ.
ആഹ് ചൂടാണ് കാലാവസ്ഥ ആണെ നല്ല മാറ്റൊണ്ട്.
ആഹ് അതെ അതെ അതെ.
പിന്ന?
വേറെ പണി കഴിഞ്ഞില്ലേ?
ഇല്ല ഇല്ല നിങ്ങളെ പണിക്കെഴിഞ്ഞോ?
ആഹ് ഇവടെ പണിക്കെ കഴിഞ്ഞ് പിള്ളേര് സ്കൂളി പോയപ്പോ ഒമ്പതരാവുമ്പോ പോകും. അന്നേരം പിന്നെ അത്യാവിശ്യം പണിക്കെ കഴിം ആഹ് അപ്പ രാവിലെ മുതലൊ ട്ടോടണം ഓടി ഓടിയൊരു പത്ത് മണിവരക്കെണ്ട് ജോലിയാ.
അവർക്ക് സ്കൂളിലോട്ട് ഭക്ഷണം കൊളിത്തയക്കണോ
ആഹ് കൊടുത്തു വിടണം സ്കൂളിന്ന് കിട്ടേല പ്രൈവറ്റ് സ്കൂളാണ്
അയ്തെ
അവടെ സ്കൂളിന്നില്ല നമ്മള് രാവിലെ കൊടുത്തുടണം അതെല്ലാം കഴിയുമ്പോരു ത്ത് മണിയാവും എല്ലാം കഴിഞ് ഇത്ര
അയെ സ്കൂൾ വണ്ടി വരായിരിക്കുലേ
ആ വണ്ടി വരും കൊറച്ച് പോയാ മതി ആഹ് നമുക്കിവിടെ വണ്ടിയുണ്ട് അടുത് വണ്ടി വരും
അഹ് അഹ് എത്രല പഠിക്കുന്നെ
നാലാം ക്ലാസ്സില്
ഉം ഉം
ഉം പിന്നെ
ങ്ങള് വീ നല്ല വിശേഷം ങ്ങള് വീട്ടു ജോലി ചെയ്യുന്ന ആളാണോ
ആഹ് വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യും
ഏഹ് നിങ്ങളല്ലാത്ത ജോലിക്ക് പോകാറുണ്ടോ
അല്ലാത്തൊരു ജോലി എനിക്ക് ആയിരിക്കുവാ പോകണം കമ്പ്യൂട്ടറിന്റെ ഒരു കോഴ്സ് പഠിച്ചായിരുന്ന പ്പ അവിടെരു ജോലിക്ക് വിളിച്ചിട്ടുണ്ട്
നിങ്ങള് കമ്പ്യൂട്ടർ എന്തായിരുന്നു പഠിച്ചേ?
കമ്പ്യൂട്ടർ ടാലി പഠിച്ച് ഡി റ്റി പി പഠിച്ച് ഡി സി എസ് പഠിച്ച്
അതെ എത്ര മാസത്തെ കോയ്സാ
ഞാൻ ഡി സി എസ് പഠിച്ചത് ഒരു വർഷം എഹ് റ്റാ ലി പഠിച്ച ആറു മാസം പിന്നെ ഡി റ്റി പി മൂന്ന് മാസം രണ്ടു വർഷത്തോളം കമ്പ്യൂട്ടർ പഠിച്ചു പിന്നെ നമ്മുക്ക് ഇവിടെ അടുത്ത് മുനിസിപ്പാലിറ്റി ഞൻ കുറെ നാൾ ജോലി ചെയ്തതാ
അതെയ നിങ്ങൾ ഡിഗ്രി ഏതായിരുന്നു എട്തെ
ഡിഗ്രി ബി എ എക്കണോമിക്സ് അത് കഴിഞ്ഞാ പിന്നെ കമ്പ്യൂട്ടർ പി ഡിഗി തീർന്നപ്പോ കല്യാണമായി പിന്നെല്യാണം കഴഞ് കമ്പ്യൂർ പഠിച്ചഹ്
ഞാനും ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോ ക എക്കൗണ്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അ ടുത്ത മാസം ക്ലാസ് തുടങ്ങും എക്കൗണ്ടിംങ്
ആഹ് അക്കൗണ്ടിങ് അല്ലേ
ഒരു വർഷത്തെ
ആഹ് ഒരു അപ്പ എത്തരുയാ അതിന്റെ ഫീസെത്തരുവാ
ഏഹ് ഇരുവത്താറ്
ഒരു വർഷം ഫുള്ള് സെമസ്റ്ററായിട്ടാരിക്കും അല്ലെ
അതെ അതെ നിങ്ങക്കെത്ര ഫീ വന്നേ
ഞങ്ങളൊക്കെ ഞാനൊ‌ക്കിപ്പൊ ഒത്തിരിയായി പഠിച്ചിട്ട് പഠിച്ച നമ്മുക്കത്ര ഇല്ല അന്ന് പത്ത് രൂപ എങ്ങാണ്ടൊള്ളായിരുന്ന്
ആഹ് ഇപ്പൊ പൊതുവെ എല്ലത്തിനും പൈസ കൂടിക്കല്ലാ
ആഹ് അത അതെ അതെ ഇപ്പ ഡിഗ്രി ഏതാ എടുത്തെ ബീക്കോമോ
അല്ല അല്ല ഡിഗ്രി ബി എ അറബിക്
ആഹ് അറബിക്കായിരുന്ന്
അപ്പൊ ഞാൻ ചോയിച്ചിട്ടിണ്ടായിരുന്നു ഇങ്ങനെ അറബിക്കെടുക്കുമ്പോ അഹ് പിന്നാ പഠിക്കാന് ഹാർഡായി പോവോന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞ് ഞമ്മള് പഠിപ്പിച്ചെടുക്കൂന്ന്
ആഹ് ഇല്ല അക്കൗണ്ടിംങ് നമുക്ക് പാടില്ല കാരണം എന്താന്ന് വെച്ചാ അങ്ങനെ വല്ല്യ പാടൊന്നും ഇല്ല കമ്പ്യൂട്ടറ് പഠിക്കുന്നതിന് നമുക്ക് വേറെ ഇന്ന കോഴ്സ് എടുത്താലൊന്നും പഠിക്കാൻ മേലാന്നൊന്നുവില്ല നമുക്കൊരിച്ചിരി ബു ദ്ധി പ്രയോഗിച്ചാ പെട്ടെന്ന് ക്ലിക്കാവും ആഹ്
എഹ് എനിക്കൊരു പേടി ഇണ്ടായിരുന്നു ഞാനിതൊന്നും അറിയാണ്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവൂ എന്ന്
ഇല്ല ഇല്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വരിയേല മനസ്സിലാക്കാൻ പറ്റുന്നവർക്കാണെ പെട്ടെന്ന് മനസ്സിലാവും
ആഹ് അങ്ങനെക്കെ ആണെങ്കില് പ്രശ്നം എണ്ടാവൂല്ല
ഉം അപ്പൊ എനിക്കൊരു ജോലിക്ക് വിളിച്ചിട്ടുണ്ട് നാളെ മുതല് പോണം നമുക്കിവിടെ അടുത്തന്നെ കമ്പ്യൂട്ടർ സെന്ററീ തന്നെയാ ആഹ് അതെ അതെ അതെ അത്യാവശ്യിപ്പ പിള്ളേരും വലുതായി ആഹ് ഇത് നമുക്ക് എനിക്ക് കിട്ടിയ ഇതിപ്പ അട്ത്താ നമുക്ക് നടന്ന് പോവാള്ള ദൂരൊള്ളു
ആഹ് അപ്പം നമുക്ക് നമുക്ക് കിട്ടുന്ന വരുമാനാണെങ്കി നമുക്ക് അതിൽ ലാഭെണ്ടാവും
ആഹ് അതെ അതെ അതെ
നമ്മളിപ്പ നമ്മള് ഇവിട അടു ത്തുന്നൊക്കെ ഒര് വിളിക്കലിണ്ടായിരുന്ന് അപ്പൊ ബസ്സൊക്കെ കേറി പോവുമ്പോ നമുക്ക് കൗ ഫീ ച്ചാണെങ്കിലും കുറച്ചേയ്ക്കും നമ്മ‌ക്കിട്ടാ
ആഹ് അതെ അതെ അതെ ഇല്ല നമുക്ക് വണ്ടിക്കൂലി തന്നെ ആകേല്ലേ
ആഹ് അതന്നെ ആവുള്ളു
പിന്നെ നമ്മക്ക് സ്വന്തായിട്ട് വണ്ടി ഇണ്ടേ നമ്മളോടിച്ചോണ്ട് പോവാണേ കൊഴ
ആഹ് ആഹ് അങ്ങനാണെങ്കില് കൊഴപ്പില്ല
ആഹ് വണ്ടി ഓടിക്കാ അറിയാവോ
ഇല്ല ഇല്ല വണ്ടി ഇനി പഠിക്കണം വീട്ടിന്ന് ഇങ്ങനെ പഠിക്കാൻ നോ ക്കുമ്പോ റെഡിയായി സെറ്റാവുന്നില്ല അപ്പൊ പൊറത്ത് പോയിട്ടാണ്
ആഹ് ഞാനും അങ്ങനെ പോയാ പഠിച്ചെ ഡ്രൈവിംങ് സ്കൂളി പോയി പഠിക്കുവാ ചെയ്തെ
ആഹ് അപ്പൊ നിങ്ങള് തീരെ അയിന്റെ മുന്നേ വണ്ടി അറിയൂല്ലായിരുന്നോ
ഇല്ല ഞാനിപ്പൊ പഠിച്ചിട്ട് രണ്ട് മൂന്നാല് വർഷായി രണ്ട്മൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷായി ഡ്രൈവിംങ് പഠിച്ചിട്ട്
ന്നേ പഠിക്കാൻ എളുപ്പായിരുന്നോ
എളുപ്പായിരുന്നു ഞാൻ സൈക്കിളക്ക ഓടിക്കുന്നതായിരുന്ന് എനിക്ക് മൂന്നൂസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത് ആഹ് നമ്മള് പഠിക്കാ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഠിക്കും മൂന്ന് ദിവസോക്കെ അറിയാൻ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിപിന്നമ്മളൊരു മൂന്നൂസം കൊണ്ട് പഠിക്കും
ആഹ് എല്ലരും അങ്ങനെ പറയുന്ന കേക്കാ, സൈക്കിൾ ബാലൻസ്ണ്ടെങ്കില് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന്
സൈക്കിൾ ബാലൻസുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നാവും
ഉം പഠിക്കാൻ നോക് ക്കണോ, വണ്ടി അത്യാവശ്യ വണ്ടി പടിക്കല്, നമ്മളിപ്പോ നമ്മളവീ ട്ടിലാണെങ്കിലും നമുക്ക് വേറെ എല്ലാരേം കാല്പിടിക്കണംഒന്ന് പൊർത് ത് പോയി സാധനം വാങ്ങിക്കൊണ്ടരാന് അപ്പൊ ഇപ്പങ്ങനെ വിചാരിക്കുംവണ്ടി നന്നാ വണ്ടി പഠിച്ചിരിക്ക നന്നായി
ആഹ് ഇപ്പെല്ലാർക്കും അറിയാലോ ഓടിക്കാൻ. പിള്ളേര് വരെ ഓടിക്കുന്ന്
അതെ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്നുണ്ട്
അതെ അതെ അതെ ലൈസൻസു എടുത് എനിക്ക് ലൈസൻസ് വീട്ടില് കൃഷിയൊന്നും അങ്ങനെ ഇല്ല എന്താന്ന് വെച്ചാ ഉള്ളത് പിന്നെ കോവല് വഴുതന ഈ പച്ചപ്പയറില്ലേ അത് അതൊക്കെയുണ്ട് അല്ലാ നമുക്ക് ഒത്തിരിയൊന്നുല്ല നമക്ക് അയ്നുള്ള അത്ര വലിയ സൗകര്യൊന്നുമില്ല അയ്ന്റ
നമുക്പിൻ ആ ആഹ്
കോവല കോവയ്ക്കക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മള് കേറ്റിവിട്ടിട്ടുണ്ട്
ആ് ഇവിടെയു കോവയ്ക്കൊക്കെ ഇഷ്ടംപോലണ്ടാവും. നമ്മള് പൊറത്തേക്കൊക്കെ കൊടുക്കും മ്മള അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കയ്പ്പ അങ്ങനെണ്ടാവും
ആ ആ ആഹ് പാവക്കായോ
അതെ ആ അതെ വായ അങ്ങനത്തതൊക്കെ ഇവിടെ ഇണ്ടാക്കാ
ആഹ് ആഹ് സ്ഥലംഉണ്ടോ നിങ്ങക്കതോ
അതേ സ്ഥലണ്ട് ഇപ്പൊ പിന്നെ മഴക്കാല ആയതൊണ്ട് അങ്ങനെണ്ടാവുന്നില്ല
ക്കാലയപ്പോ ഇവിടെയും അതെ കോവലൊക്കെ ചുമ്മാ ചീനുപോന്
ചീഞ്ഞു പോവാണ് എല്ലടത്തും അപ്പാരും പിന്നെ മഴക്കാലായതോണ്ട് കാടൊ കാടായി കെടക്കയും ചെയ്യാം അപ്പൊ ആരും അത് ശ്രദ്ധിക്കാനും പോവാറില്ല
ആഹ് അതെ അതെ അതെ ഉം അതുകൊണ്ടാ പാട് ആഹ് അതെ അതെ അതെ ഉം
മഴ ആയതോണ്ടന്നെ പൊറത്തറങ്ങാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അതെ അതെ അതെ പൊറത്തെറങ്ങാൻ പാടാ
അതേ നിങ്ങളെ വീട്ടില് കുട്ടികൾ പോയാ നിങ്ങളൊറ്റക്കായിരിക്കോണ്ടാവാ
ആഹ് ഇല്ല ഉമ്മ ഉണ്ട് അമ്മായിഅമ്മ ഉം
നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങള് പോകാറുണ്ടോ
ആഹ് വീട് ഇവിടെ അടുത്ത് തന്നെ അമ്മക്ക് കൊറച്ച് ദൂരേള്ളൂ എപ്പൊ വേണേലും പോകാം വണ്ടിക്ക് പോണം എങ്കിലും നടക്കാവുള്ള അല്ല. എന്നാലും കുറച്ച് പോണം പോക്കെല്ലാ ഉണ്ട് മിക്കവാറും പോകും
അതെ അയ്നിപ്പോ കുട്ടിക്ക് ക്ലാസ്ള്ളോണ്ട് നിങ്ക്ക് പോ അടുത്തായത് കൊണ്ട് എപ്പോളും പോവാലോ
ആഹ് എപ്പഴും പോകാം സെമിനാർക്കെ വരുമ്പോഴേ നമ്മള് പോകും
ആഹ് നിങ്ങള് പുറത്തന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പോകാറുണ്ടോ
ആഹ് എല്ലാം ഉണ്ട് പോ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകും ടൂറ് പോകും എല്ലാംണ്ട്
ആഹ് നിങ്ങക്ക് അടുത്തൊക്കെ ടൂറിസ്റ്റ് സ്ഥലംക്കെണ്ടോ
ആഹ് അടുത്ത് വാഗമണ്ണേ ഉള്ളൂ അല്ലാതെ പിന്നെ
അതെയോ
ആഹ് പിന്നെ എല്ലാം നമ്മള് ദൂരോട്ടൊക്കെ പോ
ആഹ് ആഹ് പിന്നെ ഉച്ചഭക്ഷണംക്കെ ആയോ
ആഹ് ചോറല്ലാ ആയി ഭക്ഷണൊക്കെ ആയി
നിങ്ങള് ഈ സമയം ആവുമ്പോക്ക നിങ്ങളെ പണിയൊക്കെ കഴിയുവോ
ആഹ് നമുക്കൊരു പത്ത് പത്തരയാമ്പോ നമ്മളെല്ലാം കഴിയും പിന്നെ ചുമ്മാ ഫോണ് നോക്കി ചുമ്മാ ഇങ്ങനെ ഇരിക്കും
ഫോണള്ള കൊണ്ട് സമയം പോന്നത് ഫോണ്ള്ളത് കൊണ്ട് സമയം പോകുന്നത് അറിയില്ല
ഫോണ് ഉള്ളത് കൊണ്ട് സമയം പോന്നത് അറിയല്ല പക്ഷെ ഫോണിലൊക്കെ നമ്മള് റീചാർജ് ചെയ്താലും പെട്ടെന്ന് തീരും ഒരു മാസം പോന്ന പോക്ക് പെട്ടെന്ന് എന്റെ ഇന്നുകൊണ്ട് വാലിഡിറ്റി തീരും
ആഹ് റീചാർജിനൊക്കെ ആണെങ്കിൽ നല്ല പൈസ കൂടിയിട്ടുണ്ടല്ലോ
ആഹ് ആഹ് കൂടിയല്ലേ
ഉം
പെട്ടെന്ന് മേ ദിവസവും പോകും നമുക്ക് മുപ്പത് ദിവസംന്ന് എന്ത് പെട്ടെന്ന
ആഹ് എത്ര പെട്ടെന്ന് ഇപ്പ ഈ മാസം തറന്നിട്ടല്ലേ ഉള്ളു പകുതി ആയില്ലേ
ആഹ് അതെ അതെ അതെ സിമ്മ് ഏതാ എയർടെൽ ഐഡിയ ആണോ അതോ
വി ഐ
ആഹ് ആഹ് ഇവിടെ എന്റെ വി ഐ ആരുന്നുന്ന് എന്നിട്ട് ഞാനിപ്പോ എർടെലിലോട്ട് ആക്കിയതാ പക്ഷേ റേയ്ഞ്ച് കുറവ ഇവിടെ എയർടെലിനും ഐഡിയ തന്നെയായിരുന്നു നല്ലത് ഫോർട്ട് ചെയ്തയാണ്
ആഹ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ റേഞ്ചിന്റെ പ്രോബ്ലംണ്ടാവും
ആഹ് ഇവിടെ ഇത്രയും നാള് അങ്ങനെ കുഴപ്പല്ലായിരുന്നു ഇപ്പം പിന്നെ നെറ്റ് പ്രശ്നം ഇപ്പം വരുന്നുണ്ട് പിന്നെ. കമ്പ്യൂട്ടർ പടിക്കാൻ എപ്പഴാ പോകണ്ടേ ഏ.
നിങ്ങളെപ്പള രാവിലെ എണീക്കലൊക്കെ.
ആഹ് ഞാൻ അഞ്ച് അഞ്ചര ആവുമ്പോ.
അതെ കമ്പ്യൂട്ടർ അടുത്ത മാസം ക്ലാസ്.